എന്തൊക്കെ വർത്താനൊക്കെ സുഗന്ധനല്ലേ
സുഗന്തന്നെ ഇങ്ങനേ പോണ്
ഏഹ് അഹ് സെരി എന്തൊക്കെന്ന്ട്ട്
എ വിശേഷങ്ങളൊക്കെതാ നേരം വെൾ ക്ക്ണ് മഴ പെയ്യ്ണ്
ഉ ഹും മഴൊക്കെ ഇണ്ടോടെ
ആഹ് എന്താ ന്താ ന്താ ന്താണ് ന്താണ് ന്താണ് ന്താണ് എർമ്പ് കടിച്ചാ അഹ് ആഹ് ആഹ്
നല്ല മഴേ അതോ ച്ചാറിങ്ങോണ്ട്ക്കേ ഹലോ ഹലോ
ആഹ് പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ കേക്കൻ ഏഹ് ഇപ്പൊ കട്ടായി
ആഹ് ആഹ് ഫുഡൊക്കെ കഴിച്ചിലേ
ആഹ് അത് വിളിക്കട്ടെന്ന് ചോയ്ക്കുമ്പളേ ആന്ന് പറയുമ്പോ അവരെ കോളിങ്ങനെ വരും ഉം
ആഹ് അത് ശരിയാണ് ഏഹ് എന്താ ഫുഡിനൊക്കെ ഉണ്ടാക്കി ക്കിയത്
ഫുഡിന് എന്താ തക്കാളി താളിച്ച്ക്കണ്
തക്കാളി താളിച്ചിട്ടേ കൂ ആഹ് കൂട്ടാനോ
കൂട്ടാൻ അതന്നെ
ആഹ് വെറും ചോറും തക്കാളി താളിപ്പും മീനും എറച്ചീം കോയി ഒന്നുല്ലേ
എറച്ചീം കൊയൊന്നുല്ല കോയി കൊടുന്ന് കഴിഞ്ഞാല് കോഴി ഇനി കൊണ്ടിപ്പിച്ചണം മോനിക്ക് കോഴി എറച്ചി വേണം
ആഹ്
അപ്പൊ ഇന്ന് തക്കാളി കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണംന്ന് പറഞ്ഞോക്കണം അ ഒക്കെണ്ടാള് ഒക്കെ മക്കള് തിന്ന് ശീലിക്കണ്ടേ
ആഹ്
എന്നും ഇപ്പോ കോയി പറ്റോ
എത്രേലാ പഠിക്കുന്നേ
ഓന് യു കെ ജി യാ
യു കെ ജി
ഉം മോളല്ല രണ്ട് ബോയ് കുട്ട്യള് ഉം നെല്ലല്ലാ മോന് അഞ്ചു വയസ്സ് ഇവന് ഒരു വയസ് എട്ടു മാസം മ്ഹ്
ആഹ് എനിക്കൊരു മോന്
ഉം ഉം മ്ഹ്
ഒന്നര വയസ്സായ മോനുണ്ട്
ആഹ് ശരി
ഉം പിന്നെ എന്തൊക്കെയാ
ഏഹ് ഹലോ ഹലോ പോയാ ഹലോ ഹലോ
ഹലോ കേക്കുന്നുണ്ട് പറഞ്ഞോളു ഞാനേ കുട്ടി മൂത്രോഴിച്ചീന് അപ്പൊ അയിന് പോയതാ
ആഹ് അത് ശരി അത് തന്നെ ഇപ്പ എല്ലാരേം സ്ഥിതി ഞാനും ഇപ്പോ ഇവിടെ സംസാരിക്കണ എടീക്കുടെ അപ്പിട്ട് അപ്പൊ അത് നന്നാക്കാൻ പോയി.
ആഹ് ശരി
ചെറിയീറ്റങ്ങ ഉണ്ടാവുമ്പോ നിങ്ങളടെ ചെർതിന് എത്രായിണ്?
ഒന്നരായിട്ടുളേ ആഹ്
ഉം ഇത് ഒന്നര വയസ്സ്
ആഹ്
ഉം
ആ
ഉം ഇഞ്ഞിപ്പം അതെറ്റ്ള്ള കളി. ആഹ് അടെന്നോട്ടെ അത് ഞാൻ എടുത്തോളാം അത് പെനോയിലിന്റെ കുപ്പി
പെനോയിലിന്റെ കു കുപ്പിയേറ്റ് വന്നിനി അട അടഞ്ഞ് കടക്കുമ്പോഴേ അപ്പി ഇട്ടുകളൊക്കെ സ്മെല് അപ്പി മൂത്രൊക്കെ സ്മെല്ലല്ലേ?
ആഹ് ആഹ്
ഇപ്പംഞാനത് കൊണ്ടാക്കാനിന്ന്ട്ടില്ല കൊണ്ടാക്കാന് അപ്പോന് കോൾവന്നപ്പോ പിന്നെ ഇങ്ങള വീട്ടില കിച്ചൻ അടുക്കളിക്ക് പോയാല് ഫോണ് കട്ടാവും.
ആഹ് അത് ശെരിയെന്നാ ആപ്പ പിന്നെ എന്താ അങ്ങനെപോണ് സുഖ അതന്നെയാണ്. നിങ്ങള് ടൂറും കാര്യങ്ങളൊക്കെ പോവലുണ്ടോ?
ടൂറൊക്കെ പോയിന് കല്യാണത്തിന്റെ മുന്നേക്ക കല്യാണം കഴിഞ്ഞിന്റെശേഷം ഒന്നും പോയിട്ടല്ല.
ഏ കല്യാണം കഴിഞ്ഞെന്റെശേഷം പോയില്ലേ?
ഇല്ല്യ ഇല്ല്യ
ആഹ് ശരിയ ഉം എന്താ സ്നാക്സ് ഒക്കെ ഉണ്ടാകോ വൈകുന്നേരം വേകുന്നേരം സ്നാക്സ് ഒക്കെ ഉണ്ടാക്കലുണ്ടോ?
അയ്അങ്ങനൊന്നുല്ല.
ഏ
ഉം
ഉ
പിന്നെ
ഉം പിന്നെന്താ? അങ്ങനപോണ് പിന്നെ പിന്നെ അന്തിക്കോ അന്തിക്കാതെന്നെ? അന്തിക്കത്തന്നെ
ആഹ് അന്തിക്കും അതന്നെണ്ട് ആക്കണം ഉം ഉം
അഓതെ
തക്കാളിക്കറിയില് പപ്പടം പൊരിച്ചിട്ടാ നല്ല രസാ.
ആഹ് ആഹ് ആഹ്
പപ്പടം താളിപ്പാക്കാം.
ആഹ ശരി
ഉം അത് ഞാന് ഇന്റെമ്മാനെറ്റ് ഒരു ഹോസ്പിറ്റല് നിന്നപ്പൊ അവിടെ ഒരു പെണ്ണണ്ടേനി നിലമ്പൂര് നിലമ്പൂര്ന്ന് വന്നതേനി.
ആഹ് ആഹ്
ഉം ഓള് ഇണ്ടാക്ക കണ്ടതാണ് ഓൾ പപ്പടം താളിപ്പ് ഉണ്ടാക്കിക്കണ ഇജ്ജ് ചോയിച്ച് ഞാൻ പറഞ് ഇല്ല അതെങ്ങനെ ചോയിച്ച് അത് ഇങ്ങനെണ്പറഞ്ഞ അ അപ്പൊ നല്ല ടേസ്റ്റ് സാധനം.
ആഹ്
ഉം
അപ്പൊ അങ്ങനെ കണ്ടിന്ന് പപ്പടം താളിപ്പ്
ആഹ
ഉ പൊരിശികാണ്യിക്കുള്ളല്ലാ ആല്ലല്ലേ
ആ പൊരിച്ച്ങ്ങാണ്ടയിക്കടല്ലേ?
ഉം ആ ഇപ്പം പപ്പടംല്ല അപ്പൊ പപ്പടം വാങ്ങണം പപ്പടം വാങ്ങിയാല് മോനെ കൊണ്ടുവരാൻ പോക്പോ പപ്പടം വാങ്ങിയാല് ഓനോട്‌ ഇന്ന് പറയാ ഇന്ന് വെറൈറ്റി ആണ് ഇ ചിക്കൻ ഇല്ലന്ന് അറിയണോ
ആഹ ഉ
മ്മച്ച് വേറെ സാധനം ഉണ്ടാക്കീന് സ്പെഷ്യല് സാധനം ഉണ്ടാക്കിരിക്കണാണ്
ഉ തെൽബീൻ തെൽബീനനെ കുടിച്ച് കേട്ടണ ഇല്ല ഇല്ല
തെൽ തെൽബീനനെ കുറിച്ച് കേട്ടക്കണ തെൽബീന
ഇല്ല ഇല്ല
സൂപ്പർ ഫുഡ ഒരു സൂപ്പർ ഫുഡാണ് ആ ഒരു പ്രൊഡക്റ്റ് ആണ്. അതി വീടിയ വീടിയ മുട്ടറെ നല്ല സാധനണ് കുട്ടിയാക്കുമ ഇവർക്കൊക്കെ വയ്ക്കാം
ആ ശരി
അപ്പൊ എന്നാല അത് ഉണ്ടാക്കി കൊടുത്ത്
ആഹ
ഇന്നലെ എന്താണ് മിഞ്ഞ അത് കൊണ്ടന്നന്ന് ഞാന് വെള്ളത്തില ഉണ്ടാക്ക കൊടുത്ത്
ആഹ ആഹ്
അപ്പൊ ഇന്നലെ ഞാൻ പാല് ഉണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ് മോനിക്ക്
ആഹ ശരി
ഉം ഉം ഉം പോന് പായസം മാരി ആക്കിയാ പോനെ കുടിച്ച് ന ന്സുകളൾൊക്കെ ഉള്ളേ ആഹ നട്സ്ക്കെയുള്ള നല്ല നല്ല സാധനം നല്ല
ആഹ ആഹ
പുറം എന്താ മോനാ പെനോല ചുന്നലന്നയാ ചുന്നിലീ ആഹ ഓനപ്പനോ ലേറ്റ് ഉ ഉം
ഉം ഹലോ
തിർത്തന്ന ആ പാത്രം എടുത്തോന്ന ആ പാത്രം കാക്കാന്റെ പാത്രം എടുത്തർന്ന
ഹസ്ബൻറ് ഇവിടെ നാട്ടിലുണ്ടോ
ഓ
നാട്ടിലുണ്ടോ ഹസ്ബൻഡ്
ഇല്ലല്ല പുറത്താ
ഗൾഫടാ
ആ ആഹ ബാക്ക്ഗ്രൗണ്ടില് കുട്ടികളാ സ കുട്ടികളെ സൗണ്ട് പാടില്ല കുട്ടികളെപ്പപ്പോ എങ്ങനെ നമ്മള് വേറാക്കിയാണ് നമ്മളെ ഒറ്റക്കക്കുക
ശരിയാണ്
ആ പിന്നെ നാത്ത മുമ്പ് കുറ ച്ച നേർത്ത വെയിലറച്ചീനി അപ്പൊ തിർമ്പെതൊക്കെ പൊറത്തിട്ട് അപ്പൊരു മഴയ്ത് ആ ആ പല്ലുമ്മെ കുടിങ്ങയാ ഉ ഉ ആ
തെതും
ഉം അപ്പൊ അങ്ങനെക്കാഴിങ്ങനെ അങ്ങനെങ്ങനെ ടൈമ് പോണ് ഉം പിന്നെന്തെക്കെ?
ഹസ്ബെൻഡ് പോയിട്ടെത്രീസായിപ്പൊ?
ഹസ്ബൻഡറ് പോയിട്ട്പ്പൊരു മാസായിട്ടൊള്ളൂ
ഏഹേ ഒരു മാസായിട്ടൊളൂലെ?
മ്
മോനുണ്ടായപ്പോ ണ്ടായിക്കൂല്ലാ
ആഹ മോനെയാ മോനെ കൊണ്ടൊകലും കൊണ്ടര്ലൊക്ക ഹസ്ബന്റേനി ഉം
ഹസ്ബന്റ്ള്ളന്ന് കൊണ്ടെയിനി കൊണ്ടന്നീനി ഇപ്പോനെ വണ്ടി ഏൽപ്പിച്ചിക്ണ് അപ്പൊ നാലേ മു ആഹാ നാലേ മുക്കാലാവുമ്പോ വെരും
ഏഹേ എഹേ മോല്യാരാ അല്ലല്ലോ? ഏഹെ അഹ്സെരി ഉം
മൊലിയാമാരൊന്നൊല്ല
ആഹ് അല്ലലെ ഇങ്ങളെ വീട്ട്ക്ക് പോവാറില്ലേ?
ഏഹ് ആഹാ പോവല്ണ്ട്
ഏഹേ ഇങ്ങക്ക് സ്വന്തയിട്ടില്ലെ വീടാ? അതോ വാടകക്കോ?
ആഹാ
ഏഹ്
ഉം
എത്രെണ്ട് വാടകക്കെ?
വാടകക്കെണ്ട്
ഉം ഇങ്ങള് വാടകെക്കാ?
അല്ല ഞാനീ ഇവടെ ജോയിൻ്റ് ഫാമിലി യാണ് കൂട്ടു കുടുംബാണ് അല്ല കല്ല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷേയായിട്ടൊള്ളൂ
ഏഹേ അപ്പൊ വേറെ പോകാള്ളെ പരിവാടിയിലാവും
ആഹ വേറെ പോണൈഞ് ഇൻഷാഅല്ലാഹ് മാപ്പ ൾനൊക്കെ ഗൾഫ്ക്കർഞേച്ച് സ്ഥലൊക്കെ മാങ്ങിടണം
ഉം ഉം ഉം ഞാനുപ്പൊ പറഞ്ഞതെന്നെ സ്ഥലം മാങ്ങിയാണ്ട് പിനെ പൊര വെക്കണങ്കി കൊറച്ച് പണിണ്ട് ഇപ്പൊ നല്ലത് എവിടെങ്കിലുണ്ടാവല്ലോ പെരിം സ്ഥലുകൂടിയൊക്കെ കൊട്ക്ണെ
അങ്ങനെ ഞമ്മക്ക് പിന്നെ അത് പിന്നെ കൊറച്ചയ്ഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടൈകാരെ
പുതിയ വീട് പുതിയ വീട്‌ട്ത്തത്ണ്ടാവല്ലോ?
അത്
പുതി ആഹാ പുതിയ വീടെട്ത്താണ്ട് കൊട്ക്ക്ണെണ്ടാവും മ്
ആഹാ അങ്ങനീണ്ട്
മ് മ് പിന്നെ ചെടികളൊക്കെണ്ടോ? ഇണ്ടാക്ക ഏഹേ
ഏഹേ ചെടികള് ഇനിക്ക് കല്യാണം കഴിഞ്ഞ് വന്നതില് നല്ല ഇഷ് ട്ടേനി ചെടി, പച്ചക്കറി, അതൊക്കെ അയിന് വടെ കൊറെ കോഴക്കള്ണ്ട് അപ്പൊ കോഴക്കള്ങ്ങനെ തിന്നപ്പോ അയിന്റെ ഇൻട്രസ്റ്റൊക്കെ പോയി ഇൻഷാഅള്ളാ പെരക്കെ കെ ങ്കി അന്ന്ണ്ടാക്കണം ഇബടെ കൊറേ കോഴിക്കള്ണ്ടേ ഇരുവത് ഇരുപത്തഞ്ചെണ്ണെണ്ട്
ഏഹ്
ഉം പറ്റൂല അ എന്തുണ്ടാക്കിയാലും ഓല് ഇങ്ങനെ കൊത്തിത്തിന്നും
ഉം ഉം ഉം
ഓൽക്ക് എരാള് പറയണ ഭയങ്കര കാര്യാണ്
ട്ടോ ന്നാ ആയ്ക്കോട്ടെ ശരിട്ടോ എന്നാ ഓക്കെ
ആഹ് ആഹ്
ഉം